ഹലോ പിന്നെ വീഡിയോ എഡിറ്റ് ആകുമ്പോളേ ന്റെ പേ പിന്നെ പുന എ പേര് ഉണ്ടാക്കി കൊടുത്തു മ്മാൻ്റെ കൊ കൊടുക്കാൻ പോ ആ എന്താ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോളേ അല്ല വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പളെ
ആഹ്
എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം
അത് നമ്മള് ആ വീഡിയോ എങ്ങനെയാണ് കരുതണ് അതിനനുസരിച്ച് അതിന്റെ സ്പീഡ് റെഡി ആക്കുക
ആഹ് എങ്ങനെയ എന്തോ ഒന്ന്കൂടി പറയാം
നമ്മളെ ആ വീഡിയോ എങ്ങനെയാണ് കരുതുന്നത് അതിനനുസരിച്ച് വേണം സ്പീഡ് നേരാക്കൻ
ഉം ഉം പി ആ ആ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവല്ലേ
ആഹ്
എന്താ ഇനി ഇൻസ്റ്റയിലൽ ഒക്കെന്നെ അപ്ലോഡ് ചെയ്യാന് അതായത് സ്റ്റോറി ടാനും റീല്
ത്തൊക്കെ പോകുമ്പോ അങ്ങനെയാണോ പൊറത്ത്
ആഹ് നമ്മളിപ്പോ ഔട്ടിങ്ങിന് പോവാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ്
അത്. അതെ. അങ്ങൻത്തതെ
മ്മ്. ഉം
അതേതാണ്. മാ ആപ്പെതാ നല്ല ആപ്പെതാ. ആപ്പ്
കപ്പ്‌കട്ട്
ആഹ കൊറച്ച
അത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ണ്ടാവും അതാണ് പ്രോബ്ലം അല്ലെങ്കിൽ പിന്നെ കിട്ട ഐഫോൺ ളാണ്. അധികം ഐഫോണ്ലാണ് കിട്ട ഉം
പ്പ്. കെട്ടോ. ആൻഡ്രോയിഡർല് കിട്ടൂല
ഹേ, ഇല്ല. അത് അടിപൊളി ആപ്പാണ് ട്ടോ. എഡിറ്റ് യ്യാൻ ഹ്. ആഹ,. എഡിറ്റ്യ്യാതോൽക് എഡിറ്റ് യ്യാ. അറിയാ തൊൽക്ക് വരേം അയേസുഖാണ്
മ്മ്. ആ ൻക്ക് ഒന്നു അറിയിലേ. വെറുതെ ട്രൈ ചെയ് നോക അത്രേള്ളു
ആഹ. ഹ്. ഹ്
ഉം ഞാനേതായാലും. ന്ന് വന്ന് നോക്കട്ടെ ചെക് ത് നോക്കട്ടെ ഒര ഐഡി ഇല്ലയിനെ പറ്റി എന്താ കാട്ടണ്ടന്നോ. അഹ്. തോടക്ക പോലും അറിയില്ല അപ്പൊ ആദ്യം കാപ്പ്കട്ട്. ഡൗൺലോഡ് യ്യല്ലേ അതല്ല. ആൻഡ്രോയിഡിൽ. അഹ് കിട്ടാഞ്ഞിട്ടാണോ
അത് എല്ലാരും കിട്ടല്ലാന്ന് പറയിണ്ട് പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ സ്സാണ്. മെയിൻ ആയിട്ട് ആൻഡ്രോയിഡില് തീരെ വർക്ക ആാവൂല ഉം അത് ക്യാപ്കട്ട്. മുക്ക് പ്ലേ സ്റ്റോറിൽ സാധാരണ കിട്ടൂല അയിന് വിപി. എന്ന് കയറ്റിറ്റെ കെ. ക്യാപ്. കട്ട് കിട്ടു
ആഹആ
മ്മ്.. ഹ്. അയിനെ ഇന്തി ഹ്. ആഹേ
ആ. സ്റ്റോർല്
ഇല്ല അയിലു. ഉണ്ടാവൂല
ആ, ഹേ
ഉം അഹ്. വിപി. ന്. കെറ്റിട്ട്. നമക്ക് ക്യാപ് കട്ട് കിട്ടൂ മ്മ്. പിന്നെ. ഇന്ത്യയിലെ. അയ് ന്റെ നെറ്റ് വർക്ക്. കണക്റ്റാവൂല അപ്പനമ്മ്ള് രാജ്യം വേറെ കൊടുക്കണ്ടിയൊക്കെ വെരും
ആ, അപ്പാദ്യത്. അത് ഡൗൺലോഡാക്കാൻന്നല്ല പണിണ്ട്ലേ
ആഹ
ഉം
അത് കിട്ടി കയ്ഞ്ഞാ എഡിറ്റാക്കാസുഗാണെങ്കില് പഷേ അയ്ന്റെ മുമ്പ് വല്ല പണിണ്ട് മ്മ്
മ്മ്ന്ന് ട്ട് പിന്നെ ഞാഎന്തറിയോ കൊറേ ചെറി ചെറിയ വീഡിയൊകളാണോ അത് എല്ലാംകൂടെ. ഒരൊറ്റ വീഡിയോ ക്ക അങ്ങനെണ് ഉദ്ദേശിക്ക്‌ണ്. മ്മ്
ഹ്ഹ
ഉം ഉം ആ അപ്പൊ അങ്ങനത് അതൊന്ന് ഡൗൺലോടെയ്ത് ന്നൊക്കട്ട് ട്ടെ എന്നട്ട് എന്തന്ന് പറയാം എന്നട്ട് അയ്ന്റെ ഓരോ സ്റ്റെപ്പയ് സ്റ്റെപ്പായ്ട്ട് എനിക്ക് പർണെരംട്ടോ
ആഹ ഓക്കെ ഹ്മ്. പിന്നെ സോങ്സ് ന്നമ്ക്ക് ഹ ആഹഅങ്ങ്ക്ക്‌ ക്കിട്ടേ എ പറ്റ്ന്ത് സ്ക്രീൻ റെക്കോടെടുത്താ മതി കാരണം എല്ലാ പാട്ടൊന്നും ഇപ്പന്നമ്ക്ക് റീൽസിലായ്ലും ഷോർട്സിലായ്ലും കിട്ടൂലല്ലോ
മ് മ്
ഉം അത് സ്ക്രീൻ റെക്കോട് ഇഡ്ത്ത്ട്ട് കൊടുത്താ മതി പാട്ട് അതാവുമ്പ ന്നമ്മക്ക് ഇഷ്ട്ടള്ള ഭാഗത്ത്ന്ന് ന്നമ്ക്ക് ഇഷ്ട്ടള്ള എട്ത് ത്തന്നെ നേരാക്കിറ്റ് കൊട്ക്ക മ്
ആ ഏതായാലും നോക്കട്ടെ
മ് ഡൗൺലോഡാക്കിറ്റ് ഇന്നോട് പറയോണ്ടു ഞാൻ പറഞ്ഞര്ണ്ട്
മ്
മ് മ്
പിന്നെ എന്താ സ്ക്രീൻ റെക്കോഡാക്കാതെ കിട്ടൂല പാട്ട്
പാട്ട് കിട്ടായൊന്നില്ലാ പഷേ അമ്മക്ക് വേണ്ട ഭാഗത്ത് ത്ത്ന്ന് കിട്ടണങ്കി സ്ക്രീൻറെക്കോഡാക്കിട്ട് ഇട്ക്കേകാരം ന്നല്ലത് പിന്നെപ്പ നമ്മള് ആഹ ട്രീൽസ് സ് ഇതാക്ക്യാലും റീൽസ് ഇതാക്ക്യാലും ന്നമുക്ക് വേണ്ട ഭാഗത്ത്ന്നൊന്നും കിട്ടൂല അയ്ല് സെൽപ്പോ നമ്മ്ള് കര് തിയ പാട്ടും കിട്ടൂല
ഉം ഉം
പിന്നപ്പ റീൽസ് നമ്മള് സേവാക്കാ എട്ത്താലും ച്ചെല റീൽസിന്റെ സൗണ്ട് പോവൂലേ
ആഹ
അപ്പമ്ക്ക്‌ ആ പാട്ട്ട്ടൂലല്ലോ അപ്പ സ്ക്രീൻ റെക്കോഡാ ന്നല്ലത്
ഞാന് ആദ്യം ഒന്ന് ഡൗൺലോഡ് ഓ ചെയ്ത് നോക്കട്ടെ പിന്നെ ഫുള്ള് കൂടെ പുസ്തക്ണ്ടോ ഓൾറെഡി പിന്നെ വേറെന്താ
വേറെന്ത കൊഴപ്പൊന്നില്ല
മ്
മ്
പിന്നെ ഞാനേ മറ്റേ രണ്ടും കൂടെ മിക്സ് അതായത് ഐഫോൺല് എടുത്ത വീഡിയോസും ആൻഡ്രോയ്ട്ല് ഇടുത്ത വീഡിയോസും രണ്ടും മിക്സിഡാണ്
എഡിറ്റ് ആക്കന്തെന്നാ
എങ്ങനെ
എഡിറ്റ ആക്കന്തേന്നാ
ഇജ്ജ് പറഞ്ഞീന്ന്
ക്യാപ്പ്കട്ട്ന്നോ ഐഫോണിലാണോ എഡിറ്റാക്കുന്ത് ആൻഡ്രോയിഡിലാണോ എഡിറ്റാക്കുന്ത്
ആ അത് ഐഫോൺലാ അയിൽല്ലല്ലേ മറ്റ
ആ
മ്
ഉം ആൻഡ്രോയിഡിലാണെങ്കിൽ മ് നൽ ആണെങ്ക ക്കി ഡോക്യമെന്റായിട്ട് വിട്ടോളാട്ടാ ല്ലെങ്കിൽ ക്ലിയർ കിട്ടൂല
ആ അതായത് ആൻഡ്രോയിഡ് ഫോണില്ള്ളത് ഡോക്യുമെന്റായിട്ട് ഐ ഫോൺക് ഇടാനാണോ പറഞ്ഞത്
ആ
ഉം
അത് ഐ ഫോൺന്നാണെങ്കിലും അങ്ങൻതന്നെ വിട്ടാലേ ഉള്ളൂ അമ്മള് ഈ ഫോണില് എങ്ങ എങ്ങനെയണോ ക്ലിയർ അതേ മറ്റേ ഫോണിലും കിട്ടുക.
ഉം ഉം ഉം ആ അപ്പ അങ്ങനെ ചെയ്യണല്ലേ ഞാൻ അയച്ച്ക്കണ്. അയച്ച സാധാ പോലെയാണ് അയച്ചിക്ക്ണത്. അത് ഞാൻ ഒന്നും കൂടെ എങ്ങനെ ഡോക്യുമെന്റ് ആക്കിട്ടയക്കാല്ലേ?
ആ
ഉം
ഉം.
പിന്നെ എന്താ അല്ല
ഉം
വേറെ ഏതാപ്പ്ള്ളത് ഇതെല്ലാത്ത വേറെതാറിയോ?
വേറെ ഇൻഷോട്ട്ണ്ട്. അതാവുമ്പോ സുഖേകാര ഇൻഷോട്
ഏത്?
ഇൻ ഷോട്ട് ആ അതാകുമ്പോ ഈ തൊ ആ ഈ തൊടക്കം നോക്ക്ണോൽക്കൊക്കെ സുഖാകാരാത്
ഉം. ഞാനത് മറ്റേ ഫോട്ടോ എന്താറയാ ഫോട്ടോസ് ഇങ്ങനെ ഇതാക്കാനൊക്കെ നാലഞ്ച് ഫോട്ടോസ് ഒരുമിച്ചാക്കാനെ അങ്ങനെത്തേന് വേണ്ടിട്ട് ആഡൗൺലോഡ് ചെയ്തിണ്ടായിരുന്നു.
ആ ക്ഷെയ്ല് തീരെ എഫക്റ്റ് ഇല്ല. അതാണ് പിന്നെ പ്രശ്നം. ക ലമ്പോ നമുക്ക് എല്ലാ അധിക എഫക്റ്റും കിട്ടും. അതേമാരി നല്ല രസ ള്ളഫക്റ്റാളെകാരം ഇതിലാവുമ്പോ ജസ്റ്റ് കറങ്ങണ അതേഅതമറ്റ സൂമിയ്താ അങ്ങനത്തെക്കരെഫക്റ്റാ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടില്ള്ളത്.
ഉം ഉം
ഉം ആ പിന്നെ വിറ്ററഞ്ഞ രാപ്പ് പ്പ്ണ്ട്. അത് വല്യ കുഴപ്പമില്ല.
ഉം ഉം
ആ ഉം. പക്ഷെ എന്ത് എഡിറ്റിക്കാണെങ്കിലും നമ്മള് എഡിറ്റാ ക്യാപ്പിന്റെ വാട്ടർമാർക്ക് കളയാൻ നോക്കുക.
ഉം ഉം
അയിന്റെ ആ പേരുണ്ടാവൂലേ?
ഉം. അതിനുള്ള ഓപ്ഷൻ ഇല്ലേ എഡിറ്റ് ചെയ്യുമ്പോ?
ആ അതിലുണ്ടാവും.
ഉം. ഉം.
ഉം
ഉം. അപ്പൊ ആദ്യം ഞാൻ ഇൻഷോർട്ടിലെ ഒന്നങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ആ
എന്നിട്ട്? എന്താ? റ്റേത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം.
ആ
ഉം
ഉം
പിന്നെ വേറെന്താ
വേറെണ്ട കൊഴപ്പൊന്നില്ല ആ ക്യാപ്കട്ടിൽ നല്ല നെറ്റ വേന്നം
ആ മൊബൈൽ ഡാറ്റിയണ് വൈഫൈ ആണെങ്കിൽ നമുക്ക് കൊയപ്പല്ലാത്രും വാങ്ങിടുക്കാം
ആ വൈഫൈ ആണ മൊബൈൽ ഡാറ്റ ലിമി ചറ്റിടും കൂടിയ ആണെങ്കി തീരെ കിട്ടൂയാ
അതാപ്പൊ പ്രശ്നം
ഉം ഇൻഷൂട്ടില് വലിയ നെറ്റ് ആണ് പക്ഷെ ക്യാപ്കട്ടില് നല്ല നെറ്റ് റ്റാണ്
ഉം
ഉം ഉ
ഏതായും ഞാനന്ന് നോക്കട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെട്ടോ ചെപ്പോം കേറണ്ടാവല്ലോ നെറ്റ് ഞൻ ഏതണ്ട് ഡൗൺലോഡ് ആ ആക ആ ആയിക്കണമെങ്ക മെസ്സേജ് ആയക്കോട്ടോ വേറെ ഒന്നുംല്ലല്ലോ എന്നാ ശരി